ഹലോ
ആഹ്.
എന്തല്ലാ സുഖം തന്നെ.
ആഹ് സുഖാണ്.
ഉം എന്തല്ലാ മഴക്കേ പൊർത്തുള്ള മഴയ്ക്കാരല്ലേ.
മ്മ്ഹ് മഴേണ്.
ഉം
എന്താ അന്റെ അവസ്ഥ എന്താ
ഇവിടെ നല്ല തണുപ്പ് പിടിച്ചിട്ട്ങ്ങ് ണ്ട്
നമ്മപ്പ ഇങ്ങനയല്ലോ ചായതൊക്ക കൂടി ഇങ്ങനെ നല്ലരു ട്രെഡ് ആയിക്കുന്ന ടൈമാ ആണല്ല കേരത്തിൽ മൊത്തം ഫുഡ് പറഞ്ഞാൽ ഇപ്പ നിലവിൽ ഇപ്പ മഴയൊണ്ട് ചായൊക് അല്ലേ
അതെ
മ് പക്ഷേ കേരളത്തിന്റെ ഫുഡ് കൾച്ചർ ഫുഡ് സംസ്കാരത്തെ കുച്ച് കുറച്ച് സംസാരിക്കണ്ടേ
ആഹ് അതെ സംസാരിക്കാം
ഉം പ്രത്യേകച്ച് നമ്മള് കേരളത്തിനടുത്ത് വന്ന്ണ്ടെങ്കില് പ്രത്യേകിച്ച് പറയാൻ മാത്ര ഒരു എന്താ പറയാ ഒരു എടുത്ത് കേരളത്തിന്റെ കേരളത്തിന്റെറേതാണ്ന്ന് പറയാൻ മാത്രം ഒരു ഫുഡ് നമുക്ക് നിലവില് കൊറവാണ് ല്ലേ
കൊറവാണ്
ഉം ഓരോത്തർക്ക് ഹൈദരാബാദാണ് ഹൈദരാബാദ് ബിരിയാണി ഉള്ളത് നമ്മളിവിടെ പല ഹോട്ട ഹോട്ടലുകളും നല്ല ഫുഡ് കിട്ടുന്നുണ്ടെങ്കി പക്ഷെ എന്തറിയോ അതൊക്കെ വേറെ ഒരു സ്ഥലങ്ങളിൽ നിന്ന് തന്നെ അത് വീണ്ടും കയറ്റുമതി ചെയ്യപ്പെട്ടതാണ് ല്ലേ
അതെ അതെ
ഉം നമ്മള് പലേത് നമ്മള് നമ്മൾതണെന്ന് അവകാശപ്പെടുന്ന പല പൊറോട്ട അടക്കമുള്ള പല സാധനങ്ങളും തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നതാണ് പിന്ന നമ്മള് കേരളത്തിലെ സം ഉയർത്തിരിക്കുന്നന്ന് വച്ചാല് ഇതെല്ലാം അവിടെ ഇവിടെയ എല്ലാം കൊടുക്കുന്നത് വെറെ ഒരു രീതിയിലാന്നുണ്ടെങ്കില് പക്ഷെ കേരളം കൊടുക്കുന്നത് അതിന്റെ അതിന്റേതായ വേറൊരു കേരളത്തിന്റെത സ്റ്റൈയില് ഇതില് രീതിയിലാണ് ഇവിടെ പ്പള്ള ആൾക്കാർ ക്ക് ആൾക്കാർ കൊക്കെ കൊടുക്കുന്നില്ലേ
അതെ അതെ ശരിയാണ്
ആഹ് അതുകൊണ്ട്തെപലരുംഈഒരു കേരളത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ആ ഫുഡ ആണ് ഒന്നും കൂടി രസം ന്ന് ള്ള എല്ലാരും പറയാറുണ്ട് അല്ലെ
അങ്ങനെ പറയാറ് ഇണ്ട് ഞാന് ഇങ്ങനെ നോക്കുമ്പളേ നിങ്ങളെ ഇങ്ങൾക്ക് ഏറ്റും ഇഷ്ട്ടള്ള ഫുഡ്ഏതാ
ഇൻക്ക്ഷ്ടം എതാലും പ്പം നിലവില് ഇള്ളത് മന്തി ആണ്
അഹ് ശരിയാണ് ഇപ്പൊ ഈ മന്തി എല്ലമാർക്കും ഇഷ്ടാണ് അതായത് പ്രായപരിധി ഇല്ല അതായത് ഇപ്പോ ചെറിയ കുട്ട്യോൾക്ക് ഇഷ്ടാണ് അതുപോലെ നല്ല പ്രായള്ളോർക്കും ഇഷ്ടമാണ് എല്ലാർക്കും പറ്റുന്നൊരു ഫുഡാണ് ഛെ ന്നാലും ഇപ്പോ നമ്മള് മന്തി അങ്ങനെയാണെങ്കിലൊക്കെ നമ്മളൊര് ഏഹ് ര്പരിധി വേണം ഇല്ലെങ്കിൽ ഡെയിലി കഴിക്ക എല്ലാ ദിവസവും കഴി കൊ കെചെയ്യതെ നല്ല ആരോഗ്യ പ്രശ്നങ്ങള് ഇണ്ടാകും
അതെ അതെ നങ്ങ തെ നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടി ത്പ്പോ നമ്മളൊരു മൊത്തം ഒരു പത്ത്ആൾക്കാർ ചെയ്ത് നമ്മൾ ചോദിച്ച ഇഷ്പെട്ട ഫുഡ് ഏതാ നമ്മൾചോദിക്കാണങ്കി ഓല് പറ ഏതാച്ചാല് മന്തി ഏക്കാരം നിലവിലുള്ള കാലത്ത്ല്ലേ
അഹ് സത്യം
ആഹ് ഒര് പക്ഷേ നമ്മളീ എന്താണ് നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്ന നിലക്ക് കേരളത്തിന്റെതായിട്ടുള്ള ഇതല്ല മന്തി ന്നുള്ളത് ഉം അപ്പൊ അതുകൊണ്ട് ഈ കേരളക്കാര് ഇപ്പളും ഒരു കളിയാക്കപ്പെടുന്നൊരു മേഖലയാണ്ന്തൻ സ്വന്തമായിട്ട് ഒരു ഒതന്റിക് ആയിട്ട് ഒരു ഫുഡ് ഒലിക്കില്ല എന്നുള്ളതാണ്
ശരിയാണ് ഈ മന്തി ഇപ്പൊ ഇജിപറഞ്ഞല്ലോ ഈ നിങ്ങൾ പറയ പോലെ ഞാൻ പറയാ അതായത് ഈ മന്തിയ എന്നുള്ളത് ഒരു അറബ്യ അറേബ്യൻ ഫുഡ് അല്ലേ?
ആ അതെ അതെ
അങ്ങനെല്ലേ? ഇങ്ങനെപ്പോ ഇജ് പറഞ്ഞപോലെ തന്നെ ഈ കേരളത്തില അധിക ഫുഡുകളും ഭക്ഷണങ്ങളും എന്താണ് പുറത്തുനിന്ന് വന്നതാ അറേബ്യ ഫുഡ് അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് ഇങ്ങനത്തെ ഓരോ ഫുഡ് ഭക്ഷണങ്ങളാണ്
ആഹ്
പിന്നെ ഞാനി
തന്നെ
എന്താ?
ആൾക്കാരെ അധികം ഇഷ്ടപ്പെടുന്നതല്ലോ ഇഷ്ടപ്പെടുന്നതെല്ലാം എന്താ വച്ചാല് ബടെ പുറത്തന്ന് വന്നിട്ടുള്ള ഫുഡുകളാണ് ലെ
അതെ എന്താ നമ്മളിപ്പോ ഞാനിപ്പോ അതേപോലെ ഞാനിങ്ങനെ ആലോച്ചോക്കാ അപ്പൊ ഈ ബിരിയാണി ആള് ബിരിയാണി ആളുടെ കേസ് നോക്കുമ്പോളെ അപ്പോൾ ഓരോ നാട്ടിലും പല തരത്തില ബിരിയാണി ഇപ്പോൾ ഇന്റെ പറഞ്ഞ പോലെ ഹൈദരാബാദ് ബിരിയാണി, ഡൽഹി ബിരിയാണി പിന്നെ കുറേ ബിരിയാണിൾ ഇണ്ട് എഹ് അപ്പൊ ഞാനിപ്പോ എന്നോട് യാത്ര കൊർച്ച്‌ ഒര് യാത്ര പോയിന്നു ഞങ്ങള് സുഹൃത്ത്ക്ക്ളക്കെ ഒപ്പം അപ്പ ഞാനൊരു ബിരിയാണി വെച്ചു അയ്ല് എനിക്ക് ഏറ്റം ഇഷ്ട്ടപ്പെട്ട ഒര് ബിരിയാണി അതായത് ഡൽഹി ബിരിയാണി ഡൽഹിന്ന് ഞാൻ കയ്ച്ചതാ നല്ല രസള്ള ബിരിയാണി എൻക്ക് ഏ റ്റ ഇഷ്ട്ടപ്പെട്ടത് ഞാനിപ്പോ ഏച്ച് തോണ ആ യാത്രയിൽ തന്നെ ഞാനൊരു പാ ഏകദേശം ഇര്പത് ദിവസത്തോളംള്ള യാത്രയായിര്ന്ന് ആ യത്രേതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടപ്പെട്ട ഒര് ബി ഫുഡ് ഭക്ഷണം ആ ഡൽഹിത്തെ ബിരിയാണിര്ന്നു
ഉം അതെ അർഞ്ഞ് നമ്മള് കേരളത്തില് ഒരു ആൾക്കാര് കൊടുക്കുന്നത് വേറെ രീതി അത് പൊർത്ത് സ്ഥലങ്ങളില് എത്ത് മ്പോ കൊടുക്ക്ന്ന ഒരു വേറെ രീതിയിലാണ് അല്ലേ ഇത്രത്തോളം വെച്ചാല് അതിൻ്റെ റൈസ് ആ
ഉം അതെ നമ്മള് നമ്മള് നോക്ക്മ്പോളേ എന്താച്ചാല് ഒന്നാമത് കേരളത്തില് എന്താച്ചാല് ഏറ്റവും ഞ്ഞ്പ്പോ കേരളത്തില് ഫുഡാന്നൊക്കെ പണ്ട ആൾക്കാര് ച്ച് ഓണ് ഫുഡ് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒര് സംസ്ഥാനം കേരളാണ് കാരണം ന്താച്ചാല് അയ്ന്റെ ഒന്നാമത്തെ കാരണം എന്ത വെച്ചാല് ഈ കേരളത്തില് ഏറ്റവും രീതി നല്ല വൃത്തിയിലാണ് ഇത് ഭക്ഷണങ്ങള് പാകം ചെയ്യണ്
ആ
ന്നാലും മറ്റ് മറ്റ് സംസ്ഥാനങ്ങളെ നമ്മ അപേ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരുപാട് വൃത്തിയിലാണ് ഈ കേരളം പകന്ണ് ഞാനിപ്പോ നേർത്തെ പറഞ്ഞ പോൽ തന്നെ ആ യാത്രേലെ ഞങ്ങള് പോയ ഞാനൊരു ഇര്‌വത് ദിവസം ഇര് വത് ദിവസത്തോളം യാത്രേലാണ് പർനിലെ കേരളത്തിന്റെ സംസ്ഥാനം ഉട്ട പങ്ക്ത് ഉട്ട ശേഷം അങ്ങ് മനസ്സിലായി എത്രത്തോളം കേരളത്തിത്തെ ഭക്ഷണങ്ങള് മുമ്പന്തിലാണ് എത്രത്തോളം കേരളത്തിത്തിന്റെ ഭക്ഷണങ്ങള് ശുചിത്വം പാലിക്ക്ന്ന്ണ്ട്, വൃത്തി പാലിക്ക്ന്ന്ണ്ട്, എങ്ങനേണത് പാ നമ്ക്ക് ഒറ്റേ ഒര് ദിവസം കൊണ്ടത് മനസ്സിലായി.
ആഹ്, അതെ അതെ അതെ അത്ർഞ്ഞെ കേരളത്തിലെ ഫുഡ്ഡിന്, കേരളത്തിന്റെ ഓരോ ഭക്ഷണത്തിനും, അതിന്റെതായ ടേസ്റ്റ് കൂടു അതുകൊണ്ട് കാരണെന്താച്ചാല് അതിന്റേതായിട്ട്ള്ളെ ഒര് മായം കലർത്താത്ത ഓരോ ആ ഫുഡ് പാകം ചെയ്യ്ണ്ന്ന്ണ്ടെങ്കില്, അതിന് അതിന്റെതായ വൃ പാകം ചെയ്യ്ണോണ്ടാണ് കേരത്തിൻ്റെ ഫുഡ്ഡിൻ്റെ രുചി ഒന്നുകൂടി മറ്റ്ള്ളെ അതിന്റെ ഒറിജിനായിട്ട്ള്ള സ്ഥലങ്ങള് ഫുഡിനേക്കാൾ ഒന്നും കൂടി രുച് രുചിയെല്ലാ കൂടുന്നത് ൻക്കനസ്സിലാവ്ന്നി ല്ലേ
അതെ അതെ, അത്പോൽ തന്നെ
ആഹ്
എന്താ നമ്മ ശരിയാണ് നമ്മള്പ്പ, ഇപ്പോ എല്ലാ ആൾക്കാരും എന്ത് എന്ത് സാധനം കിട്ടിയാലും കയിക്കും. അതായത് ഇപ്പൊ ആരും തന്നെ നോക്ക്ണില്ല എന്ത് വൃത്തി ഇണ്ടോന്നൊന്നും നോക്കാതെ ആളുകള് ഈ കിട്ട്ന്ന ഭക്ഷണം കയിക്കാണ്. നമ്മളത് നോക്ക്മ്പോ എന്തത് അങ്ങനെ നോക്ക്മ്പോള് അത് വളരേ ശരീരത്തിന് ആകെ ആരോഗ്യായിട്ട്ള്ളൊര് ഭക്ഷണ രീതിയല്ല അത്. നമ്മളിപ്പോ എന്ത് ഭക്ഷണം കിട്ട്മ്പളും അത്
അതെ
നിരീക്ഷിച്ചാ തന്നെ നമ്മക്ക് മനസ്സിലാവും, എത്രത്തോളം വൃത്തി ല്ലാണ് ഇണ്ടാക്കി ക്ക്ണ്, ഇതാരാണ് ഇണ്ടാക്കീക്ക്ണ് അങ്ങനെക്കെ നോക്ക്യാല്, നമ്മക്ക് മനസ്സിലാവും അത് കഴിക്ക്ണ കഴിക്കണ്ടേ
ഉം ഞങ്ങൾ തമിഴ്നാട് സന്ദർശിച്ച ടൈമില് അവ്ടെ കുറച്ച് നോക്കി. അന്ന് എനിക്കൊന്നു ഒരു ഇത് വന്നില. നമ്മള് കേരളത്ത്ന്ന് ഒരാൾ പൊർത്ത് പോയി ഫുഡയിക്കുമ്പണ്ടാവ്ണ കൊർച്ച് ബുദ്ധിമുട്ടാളെന്താച്ചാല് അവ്ടെ അവ്ടെ നമ്മൾ വീണ ഒരു ടേബിൾമേ പോയിരിക്കുമ്പോ, നമ്ക്ക് നമ്ക്ക് സേവ് നമ്ക്ക് ആ ഭക്ഷണം തരുന്ന് ഏ ത തരുന്ന രീതി, അത് ഒന്നുകൂടി മോശമായി തരു കൊർച്ച് വൃത്തിയില്ലാതെ, ഒരു രൂപത്തിലാ ഇൻക്ക് തോന്നിയത് അല്ലേ താങ്കളെ അഭിപ്രായെന്താണയ്ല്?
അത് ശരിയാണ് ആഹ്, അത് സത്യം. ഞാന്പ്പോ ഏഹ് അപ്പേതാ? ഏ ഒരുപാട് സംസ്ഥാനങ്ങൾ പോയി ഏഹ്
ഉം
അയ്ല്, എന്താ ഞങ്ങള് ഞങ്ങക്ക് മനസ്സിലായി ഒന്നാമത്തെ ദിവസം മനസ്സിലായി നമ്മളെ സംസ്ഥാനത്ത് എത്രത്തോളം വൃത്തി സൂക്ഷിക്ക്ന്ന് ണ്ട് മറ്റു സംസ്ഥാനങ്ങള് എത്രത്തോളം ഭക്ഷണം പാകം ചെയ്യുമ്പോ, വൃത്തി സൂക്ഷിക്കുന്ന് മനസ്സിലായി.
ആഹ്, ഇന്ന് കേരളത്തിലെ മറ്റുള്ളെ എല്ലാ സംസ്ഥാനങ്ങളും വ്യക്തമാകുന്നത് ഈ ഒരു ഭക്ഷണം പ്ലസ് വൃത്തി ഒന്നും കൂടി കൂടുമ്പോളാണ് കേരളം മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാവുന്നെ ലെ?
അതെ അതെ സത്യം.
ഉം അതേ മാരി, നമ്മളിപ്പോ ഒരു തമിഴ്നാട് പോയിട്ടാ ഫുഡ് ഞാന് കഴിച്ചെങ്ങനെച്ചാല് നമ്മളെന്തേം കയ്ക്കണല്ലോ, ആ രീതിക്ക് കഴിച്ചു. അത് ഫുള്ളാക്കി അത് എങ്ങനൊക്കെഅണ് പൂർണ്ണാക്കി സത്യം പർഞ്ഞാ
അതെ, പിന്നെ ഇച്ചൊര് വെറൈറ്റി അനുഭവണ്ടായതെ അത് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പളെ
ഉം
എൻക്ക് ഭക്ഷണം കഴിച്ചീല് ഒര് വെറ ക്കി അതായത് ഇതുവരെ കഴിക്കാത്ത രീതിയില് ഞാനിന്ന് ഭക്ഷണം കഴിച്ചത് ഭക്ഷണത്തിന്റെ രുചി കൊണ്ടല്ല അത് അവിടുത്തെ ഒരു സാഹചര്യം
ഉം
അത് ഞാന് എവിടെ വെച്ചാൽ പഞ്ചാബിലാണ് പഞ്ചാബിൽ മറ്റേ ഗോൾഡൻ അമ്പലം അല്ലേ ഗോൾഡൻ ടെമ്പിൾ അമ്പലം ഗോൾഡൻ അമ്പലം സ്വർണ അമ്പലം എന്നൊക്കെ നമ്മള് പറയും ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ എല്ലാർക്കും ഭക്ഷണം അവിടെ ചെല്ലുന്ന എല്ലാർക്കും എ എല്ലാവർക്കും എത്രയോ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്
ഏ ചപ്പാത്തിയും അങ്ങനെ എന്തൊക്കെയാ അല്ലേ
ആ അതെ അതെ
ചപ്പാത്തി ചെറുപയറും
ഉം ഉം
ഉം ഉം സംസാരിച്ച വെച്ചാല് ഇതെല്ലാം കേരളത്തില് എത്തിയതെന്ന് വെച്ചാല് ഓരോ നമ്മള് നമ്മള് മലയാളി ആളുകൾ ഇല്ലാത്ത സംസ്ഥാനങ്ങളില്ല ഇല്ലാത്ത രാജ്യങ്ങളില്ലാ പറഞ്ഞ സത്യാണ് അല്ലേ
ആതെ
അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ ഒരു ഫുഡ് ആഹ് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഫുഡ് കൾച്ചർ ഇത്രയും തോന്നുള്ളത് കാരണം എന്താ വെച്ചാല് കേരളത്തിൻ്റെതായിട്ട് പറയാൻ ഒരു അത് ഒരു കൃത്യമായിട്ട് ഫുഡില്ല കാരണം വച്ചാൽ അത്രകോ ഫുഡാ അവിടുന്ന് ഇങ്ങോട്ട് കയറ്റുമതി ചെയുന്നത്
ശരിയാണ് ശരിയാണ്
നമുക്ക് ഇപ്പോ ആകെ നല്ല പോലെ എണാൻ പറ്റിയ ഒരു സദ്യ എന്നുള്ളതാണ് അല്ലെ?
അതെ സദ്യ സദ്യയില.
വ്യത്യാസ്തമാക്കുന്നത് ഓണത്തിന് നമ്മൾ വിളമ്പുന്ന. സദ്യ ഉള്ള ഒറ്റ വിഭവമാണ് നമ്മൾ കേരളത്തിന് നല്ല നല്ലൊരു. ഹലോ ഔദ്യോഗികമായിട്ടൊരു ഫുഡ് ഫുഡ്ന്ന് പറയാൻ പറ്റാ
അതെ സത്യം ആ സദ്യ ശരി സദ്യന്ന് പറഞ്ഞപ്പോ അത്. മ ഒരു കൊതി വന്ന് ആ പല കൂട്ടാനുകളളൊക്കെ വെച്ച്. പായസങ്ങള് വെച്ച് പപ്പടങ്ങൾ വെച്ച് പഴം വെച്ച്. ഓ ആ ഒരു ഭക്ഷണത്തിന്റെ രുചിച്ചത് നമ്മുടെ കേരള
എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ആ പായസം പഴം പപ്പടം കൂടി വെച്ചിട്ട് അങ്ങട്.
അതെ നമ്മളെ കേരളത്തിന് തനിമ ശരിക്കും നിൽക്ക്ണ ഒരു ഭക്ഷണണ് അത് ലെ.
ഉം അതാ വാഴന്റെലയിൽ കഴിക്കുമ്പോണ്ടാവുന്ന ഒരു രസല്ലേ?
അതെ അതെ വാഴന്റെലയിൽ കഴിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ ആസാദനം കിട്ടുന്നത്.
ഉം ഇത്തരത്തിലുള്ള ഒരു. ഒരു വ്യതിക്തമായിട്ടുള്ള സംസ്കാരമാണ് ഒരു ഫു ഫുഡിന്റെ നമ്മെളെ കേരളത്തിലുള്ള അല്ലെ.
അതെ അതെ. വേറരു സംസ്ഥാനത്തും കാണാ കാണാത്ത രീതിയിലുള്ളൊരു. ഫുഡ്ഭക്ഷണ സംസ്കാരം ഉണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കാണ്ട്.
ഒരുപാട് ഉം കുറച്ചു നേരത്തിന് സംസാരി ച്ച തീരുന്ന പോയിന്റുകൾ അല്ലാ ഇതിലുളാത് അല്ലേ ആ നമക്ക് പിന്നെ.
കാണുമ്പോ ളോ ഓക്കെ ശരി.